എവിടെ ഒരു വിവരോല്ല ഒരു പോക്കാാണ് പോ പോ പോ ഇപ്പൊ വരട്ടാന്ന് പറഞ്ഞിട്ട്
ആ അതെ മക്കളെ പഠിപ്പിക്കാനും മക്കൾക്ക് മദൃസ്ത്തെ സ്കൂളത്ത പിന്നെന്റെ ചെറുദീന്റെ സ്കൂൾത്തെ മതർസിത്തെ വലുത്തിൻ്റെ സ്കൂൾത്തെ മദർസിത്തെ തൊക്ക ഗ്രൂപ്പ്തില അപ്പൊ ഓലെ പഠിപ്പിക്കാനും ഉണ്ടാക്കാനും എന്റെ നിസ്കാരം ഓത്ത് പിന്നെ ഇശാബാ കൊടുത്തപ്പോ ഞൻ വേറെ നിസ്കരിച്ചു ഓതി അപ്പൊ ഒരാൾ കേടന്ന്റങ്ങ
മഴണ്ട് മഴ ഞാൻ വിചാരിച്ച മഴണ്ട്ന്ന് ഇവിടേക്കെന്നെ പോവണം തണുപ്പിടിച്ചിട്ട് കെടക്കാൻ പൂവാണ് മാപ്പിളിനേം കൂട്ടി ഇ ഹു ഹു ഹു.
നിനക്കായ് മുന്നേ എൻറെ മക്കൾ വല്ലാത്ത പാടാണ് ഓയി
ഞാൻ വിചാരിച്ച് ഞാൻ വിചാച്ചു ഞാൻ കെടെന്ന് ന്നേക്കാ വാപ്പ കെടക്കുന്നു
ഉം അപ്പ വന്നിട്ടില്യ
അള്ളാ
വന്നിട്ട് ചെയ്യ വെരുമ്മിപ്പോ ഇറ്റ കഠപ്പിച്ചില്ലെയെന്നെ ഒക്കെ കഴിഞ്ഞഞ്പ്പ അക്കളൊക്കെ പൂട്ടി
എന്നാ കഴിഞ്ഞിട്ടില്ലേ ഈ നേരായിട്ടു
കൈനി പൂട്ടി പോന്ന് ഇനി മാപ്പിള വന്നാ
ഈ നേരായിട്ട് കഴിഞ്ഞിട്ടില്ല പക്ഷെന്താ കഴിക്കല്
കഴിഞ്ഞിനല മാപ്പിള വന്നാ ഇനി മാപ്പിള കൂടെ വെയിക്കാനിണ്ട് ആ ഓഫാക്കി ഓഫ് അപ്പാക്കി പോക മ്മ് ആ ഓര് തിന്നു ഓര് നേരത്തെ തിന്നു
എളെച്ചി വരെയില്ല
ആ ണ്ട് ഓര് നേരത്തെ തിന്നുന്നു
അതുശേരി പിന്നെ പിന്നെ പൊറത്തിറങ്ങൂല
പിന്നെ അപ്പ അപ്പാട് പോയിട്ടുള്ളൂ ഇന്നു നേരംവെഗീക്കണ് ഇന്നു നേരത്തെ തിന്നോര് ഇഷാ വാ തിന്നു പണിക്കാരൊന്നും വന്നിട്ടൊന്നുല്ല്യ
പണിയൊക്കെന്തായി
അയന്നെ ഒന്നും വന്നിട്ടില്ല്യന്ന് പണി അ കൊടുക്കങ്ങട്ട് പണിക്കാര്ണ്ട് വരണ്ടെ
അതൊക്കെ തന്നെ ഉം ഇങ്ങക്ക് എന്താ പണി വര്സൊക്കെ കൂടിക്കണ് ഞ്ഞിഒട്ക്കാ
ഉം പ്പ സാധനൊക്കെ എറക്കാൻ പറ്റ്ണ്ടാ അപ്പൊ റോഡൊക്കെ ന്തായി വെള്ള്ണ്ടാ
വള്ളക്കെണ്ട് വണ്ടിയൊന്നും വരൂല നമുക്കൊ സാധനം എറക്കാൻ വണ്ടിയൊന്നും വരൂല്ല ഉം
പിന്നാരോ
അയിന് മ്മക്ക് മ മണ്ണൊക്കെ എറക്കീക്ക്ണ്
ആ ആ അനക്കറിയ അവടെപ്പോ ഒരാളെ കല്ല്യാണണ്ടല്ലാ ഇങ്ങളെ നാട്ടില്
ആരതണ്
സ നാലാന്തി ജൂലൈ നാലാന്തി ങ്ങളെ ങ്ങളെ അയൽവാസിന്റെ ഏ അയൽവാസി പറഞ്ഞേട്ടിലാ
എ
നിങ്ങളാ അന്റെ അന്റെ നാട്ടില് ഏ അന്റെ നാട്ടിലടി ആ അന്റെ തോട്ടയൽവാസില്ലത് അന്റെ തൊട്ട അയൽവാസിയാണല്ലോ ഞാൻ എപ്പഴും ഇതിന്റെ യാറത്തിന്റെക്കെ
മനസ്സിലായി മനസ്സിലായി ആ
ആ ഓട്ടർശൊക്കെ ഓടിച്ചു വര്നെ
ആഹ്ബന് ആ മോൻപ ഓനങ്ങക്കറിയോ ഓന്റെ പെണ്ണുങ്ങ നാല അഞ്ച് പെൺകുട്ട്യാളാണ്
എ ഇവെടെമ്മാന്റെ ഇവെടെമ്മാന്റെ മൂത്താപ്പ മ്മാന്റെ മൂത്ത മക്കൾ കുടുംബക്കാരല്ലേ മ്മായിമ്മന്റെ
ആ ഓട്ടർഷ ഓടിച്ചു വര്ന ഓന്ക്ക് നാല് പെൺകുട്ട്യാളും ഒരു ആൺകുട്ടിറ്റെണ് കല്ല്യാണ്ട് മോളത് ഓന്റെ കല്യാണ ഓന്റെ മോളത് കല്യാണണ്ട്
ആടി ആ നാലാംതി ജൂലൈ നാലാംതി
ത തന്നെ ഓന് ഇങ്ങളെ ബാത്ത്ന്നാണല്ലേ പെണ്ണട്ടീക്ക്ത് കുണ്ട പഠിക്കന്ന് പടിക്കന്നോ അഉട്ന്നൊട്ന്നോ ആണ് പെണ്ണട്ട്ണ് റോഡ് സൈഡിതന്നെല്ലേ പെണ്ണിന്റെ പെര എ
തന്നെ
ഇങ്ങളെ ബാത്ത്ന്നന്നെണ് പെണ്ണെട്ടീക്ക് ണെ ആ റോഡ് സൈഡ് തന്നെ പെര ഏ ഇല്ലത്തപ്പടി അവ്ടെവ്ടോ ഒര
എല്ലാ ഇജ് പറഞ്ഞ ആൾക്ക് ഇലക്ട്രിക്ക് ന്റെ വണ്ടി അല്ലേ ഇലക്ട്രിക്കിന്റെ വണ്ടിയല്ലേ ഇജ് പറഞ്ഞ ആൾക്ക് ചെവിയ കേക്കൂല ആത് വെച്ചിക്കണ് ആ എന്താ ഓളെ പേര് എന്തോ ഒര് പേരും പറഞു ആ ജ് പറഞ്ഞാളെന്നെ അയിന്റെ അമ്മായിമ്മ മരിച്ക്ക്ലേ അയിന്റെ ഇമ്മ മരിച്ക്ക്ണല്ലേലെ
അയിന്റെ ഇമ്മ മരിക്കെ ആ ഇമ്മ മര്ച്ച് ആ ഇമ്മ മരിച്ക്ക്ണ് ഇമ്മ
ആ എന്തോരു കുടുംബാണ് ആ
ഓന്റെ മോളതാണ് കല്യാ
പിന്നെ മോളത് ആ എവിട്ക്കാണ് എവടേണ് മറ്റ് റ്റോടത്ത്ക്കാ എവിടേയാ കൊറച്ച് ദൂരെക്കാണ് കെട്ടിക്ക്ണത് ട്ടാ
ന്നാട് പോണോടത്ത്ന്ന് നല്ല പെരയല്ലേർന്നു ഓൻ്റെ പെരാ
അല്ല കല്ല്യാണം കയിക്ക്ണതേ കല്ല്യാണം കെയിക്കുന്ന മോള കെട്ടിക്ക്ണത് ദൂരെക്കാണ് ന്ന് അല്ല മോളെ കെട്ടിക്ക്ണ ദൂരക്കാണ് ന്ന് ഇവടൊന്നൊന്നല്ല കൊറേ ദൂരേണ് കൊറേ ദൂരേണ്
എൻ ന്ന ഞാ അറിഞ്ഞിട്ട്
ആ ഏ നാലാംതിയാണ് ഇവിടന്ന് കല്യാണം പറഞ്ഞിക്ക്ണേ ഞാന് അറിഞ്ഞിട്ടില്ല്യ സംഭവം എന്നാന്ന് അവിടെ ഇണ്ടാവും ഇജ്ജ് പോരുവോ ഇണ്ടാവോ ഇണ്ടാവൂലേനല്ലേ ഏ
ഞാനാ ഇന്റെ പല എടത്തൊക്കേയിര്ന്ന് ആദ്യം ഓന് ദുബായ്
ആ അനക് അനക്ക്ണ്ടാവോ കല്ല്യാണം
അല്ല എന്താണ് ഓന്റെ പേര് അ് ക്ക്ണ്ടാവോ ആവോ അറിയി
എളയതല്ലേ എളയതല്ലേ
ഇക്കറിയ് യില്ലാന്നോന്നു ഞാങ്ങൾ വര തൊട്ടടുത്തന്നേണ് സംഭവം
ഉം ഇങ്ങ് ഇങ്ങക്കില്ല്യാ അയെന്താ ഞാന് അന്ന അന്ന് കാണാൻ വിചാരിച്ച് അന്ന് ഞാൻ അന്നെ കാണാൻ വിചാരിച്ച് ഇവടെ നാത്തൂൻമാരൊക്കെണ്ടാവും ആ അന്നന്ന് കാണാരുതി കല്യാണണ്ടാവുന്ന് വിചാരിച്ച് ഞാനാദ്
ആ എളേതൊന്ന്ണ്ട് ആസിഫ് ആസിഫ് ഇന്റെപ്പൊക്കൊ പഠിച്ചതാണ് ഇന്റെപ്പല്ല ഇൻ്റെ തായേ
ആ അ ഇവടെ വരവ്ണ്ട് എപ്പോളും രണ്ടാമത്തെയില്ലടീ എന്താ ഓൻ രണ്ടാമത് നടുക്ക്ള്ളാള പേരെന്താ
കാവുഞ്ചേരി ഇണ് ണ്ടാവും തെരേണ്ടാവും
ഏ രണ്ടാമത്തെ ഒരാളില്ല്യേ മൂന്നാമത്തേ രണ്ടാമത്തെ ഇവടെയാണേ എപ്പളും വരണ് എന്റെ എളയച്ഛന്റെ അ കമ്പിനിക്കാരന പണ്ടൊക്കെ വന്ന് പെണ്ണ് കെട്ടണ
ഇല്ല്യാന്ന് ഇന്റെ ഇപ്പാടെ കൂടെ നിക്ക് കുട്ടി വീട ങ്ങള് പറഞ്ഞത് ഈ ഓന്റ ഉമ്മ മരിച്ചീന്നറഞ്ഞത് വാപ്പണ്ട് ഉമ്മ മരിച്ചിക്ക്ണ് അവരെതല്ലേ
കറ്ത്ത ചെങ്ങായി ഇവാട വന്നീര്ന്നു ഇലക്ട്രിക്കിന്റെ വണ്ടിള്ള
ആ അതതന്നേണ് ഇപ്പ പെരെയൊക്കെ പുതിയേ ഇണ്ടാക്കിയതാ തന്നേ
ആ
പാ ഉമ്മനോടൊന്ന് ചോയിച്ചോക്കട്ടെ
ആ ഞാ അതന്നേണയന്നെ ആട്ട് ആ കുളത്തിന്റക്കത്ത്ള്ള ഊര്
ആ കൊളത്തിന്റകത്ത് ആ മൻസിലായി മൻസിലായി
അപ്പതവിടെ അന്റ വീടാ അവടെ
അങ്ങന പോവാന്നൊരു കൊറച്ച് രണ്ടടിപ്പറത്ത് എത്തിയാലിന്റ പെരായീല്ലേ
ഞങ്ങള പറമ്പിൻ്റരുവാണല്ലോ അഅ്
ഏത് കൊച്ചിലൊക്കത്ത്
ഞങ്ങളെ മ്മാന്റെ സ്ഥലത്തിന്റെ അരുവാണത്.
അത് അപ്പുറം ഓലെ തറവാടിന്റെ അവിടെ. അവിടെ ഓടും പാർക്കും കൂടള്ളേ.
ആ ആ
ഏ ഇവല ഇവല തറവാട് ഇങ്ങളീ പറഞ്ഞോരെ തറവാട് ഓടുട്ടത്.
ആ ഇപ്പേ ഇപ്പണ്ടാവുമന്നെ ല്ലോട്തുക്കും ഒകെ കാണിച്ചു തരുവായിരുന്നു.
ആ
അങ്ങനെ ഇന്നേ കൊടുന്നിട്ട് ഇപ്പ ഇവടത്തെ ഇപ്പ ഇവ്ടത്തെ ആളക്കായിം ന്നെയാണ് ഒപ്പം കൊണ്ടറക്കല്.
തന്നെ ആ അത് അത് ഇങ്ങല് പറഞ്ഞായിരി ഇങ്ങളെ കണ്ടത്തിന്റെ പറമ്പിന്റെ ഒക്കെ ആയി മറ്റയാളെ
ആ അതന്നെ ഒരു കൈത കൈതന്റെ ഇതൊക്കെണ്ടല്ലോ അവിടെ.
ആ കൈതൻ അയിന്റെ അടുത്തൊരു പെരണ്ടായിലേന്നോ ആദ്യം അയിന്റെ അടുത്തൊരു പെരണ്ടായിന്നിലേ ഒരു ഓലപ്പ ഒര് ഓലപ്പെര ഇങ്ങക്ക് ഓർമണ്ടോ ആ അതറിയ അറിയ ആ കൈതാ കൈത ഓല
ആ അയിന്റെ അയിന്റെ അവിടല്ലേ ഇപ്പൊരീസം ന്നെ കൊണ്ടോയിട്ടേയ് അപ്പൊ ഇന്നോട് പറയാ അതാ ആ പെരയാണ് അത് ന്നറഞ്ഞ് അപ്പൊ ഞങ്ങളെ അയൽവാസിക്ക്ണ്ട് ഞങ്ങളെ അൽവാസികളോളെ മൂത്ത എളാപ്പാന്റെ മോളെ കെട്ടി
ക്കെല്ലാം ങ്ങക്ക് ങ്ങക്ക്റിയോ ങ്ങളെ പറമ്പിന്റെ ഒക്കെ അടുത്തന്നെന്നുവെയ് എന്ത്‌ന്നറിയോ ഒരു കൊള കോളവായ തോനെള്ള കൊളം ഒരു കെണറും ഒരു മോട്ടർ ഷെഡ്ടൊക്കെ അത് ങ്ങളെതന്നെല്ലേ?
അതുപോലെ മുന്നിലുള്ള വീട് അയിന്റെ അടുത് ത്തില്ലൊരു ഓല വീട്ണ്ടായിന്ന് വെച്ച് ആദ്യോക്കെ ഒരു ഓല വീട് പ്പൊക്കെ വാർപ്പാക്കി.
എനിക്കെയ് ഒന്നാമത് എനിക്ക് അയിനോട് എനിക്ക്ന്നറഞ്ഞ എനിക്ക് ഇന്നെ അങ്ങനെ ഇപ്പൊ കൊണ്ടോയി. ഇവിടന്ന് ഇക്കാക്ക പോവൂല്ലാരുന്നു. ഇപ്പൊ ഇന്നൊക്കെ കൊണ്ടോയിട്ട് ആ കാട്ടിൽ കൂടെഓക്കെ ബടെ പ്പാന്റെ രണ്ടാമത്തെ ആളുണ്ടെങ്കിലും ഇഞ്ഞെ കൊണ്ടോകൊള്ളായിരുന്നു. അത ആട്രോഷ വിളിച്ചു പോമ്പോ ഇങ്ങനെ ഇവിടെ ഇിരിന്ന്ട്ട്ങ്ങെനെ നൊടീണാണ അമ്മോശം മരോളീം കൊണ്ടോയിന്നറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഒടിണാണ ആർക്കെവിടെ മൈൻഡ്. ആരും മ മെയിൻന്റെകൂല.
ഇങ്ങക്ക് ആ ചങ്ങായിന്നെറിയോ ഏത് ന്നറിയോ അയിന്റെടുത്തൊരു കറുത്തരു ചങ്ങായിണ്ടായിനിലെ അപ്പറത്തെ പെരേല്. എന്താണ് വീരാങ്ക വീരാങ്ക വീരാങ്കനെ അറി
ആരാവോ ഇക്കെങ്ങനെ അറീണ്.
നിങ്ങളെ പറമ്പിന്റെക്കെ അടുത്തു വീരാങ്ക ആ തൊടു തന്നെ നിങ്ങളെ വലിയ തൊ
അതൊക്കെ പിട്തെ ആൾക്കാരാവോ?
ഇങ്ങളെ പറമ്പിന്റെ അതില്ലേ ഇത് തെങ്ങും പറമ്പ് മ്പില്ലോ ഒന്നാകള്ള പറമ്പ് വയ്യ
ആഹ് മ്മന്റല്ലേ തെങ്ങുംപറമ്പ്.
ആ തെങ് പറമ്പ് ഒന്നാകെ ആഹ് ഏത് അവിടെ അവിടെണ്ടൊരു കൊളോ അവിടാ പറമ്പിലു ആ പള്ളി എ അയിന്റെ അടുത്തൊരു പെരക്ക് ആഹ് മീനൊക്കെള്ള ആ കൊളം. ആ അയിന്റെ അടുത്തെന്നെണ് ഈ വീരാങ്കാന്റെ പെരന്ന അയിന്റെ മക്കളും മൂന്നാലുണ്ട് അങ്ങ അവിടെ കൂടിരുന്നിട്ട് രണ്ട് മൂന്നെണ്ണം.
ആഹ് അതല്ലേ ഞങ്ങളെ പൂവൊക്കെ ഒരു കാട്ട് ഒരു കാക്ക . ങ്ങളെന്തിനാ ഞങ്ങളെ പൂവ് പറിച്ചില്ലോ അപ്പൊ അവര് പറഞ്ഞ് ഞങ്ങളെ ആ ങ്ങള് പറിക്ക്ണില്ലാച്ചിട്ട് ഞങ്ങള് പറിച്ചതാന്ന് പറഞ്ഞു.
ആ ഓ അതന്നെ ആ പൂകൊക്കെ ഉണ്ടായിന്ന് പറമ്പന്നെ ങ്ങള് പറഞ്ഞത് നല്ല തേങ്ങൊക്കെങ്ങനെ വീ കുട്ടികള പന്തൊക്കെ കളിക്കുവായിന്നു ആദ്യം ഞങ്ങളയ്
ആഹ ഇപ്പ അവിടെ ഒഴിഞ്ഞ സ്ഥലായിക്ക്ണ്.
ഉം അവിടെലെന്നു ഇപ്പ അംഗലവാടി പുതിയത് വന്ന്ക്ക്ണ് അംഗലവാടി വന്ന് ക്ക്ണ് പുതിയത്. ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ.